ഹലോ ആഹ് കേക്കാവോ
ക്കണ്ട്
ആഹ്
എന്താ വിശേഷങ്ങളൊക്കെ
ആ ഇങ്ങനെ പോന്ന് മഴ വ്ടെ ഉണ്ടായിരുന്നു
ആഹ് ഒന്ന് മയണ്ടവിടേ
ആഹ് ത രാവിലെ ര്മാതിരി മഴയണ്ടാ വല്യ തരയത്തില്ലായിന്ന് ചെറുതായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം വെയില് കളിഞ്ഞു
ആ ഇവിടെ രണ്ട മൂന്ന് സൈഡ ട്ട് വെയിലാണ് എന്നുതേപോലെ രാവിലെ ചെറുതായിട്ടൊന്ന് പാറ്റിപ്പോയി
ആഹ് ആഹ് പ്പം കാര്യായിട്ട് അങ്ങനെ മഴ പെയ്തില്ലല്ലേ
ആഹ് ഇല്ല പാദ്യക്കെയാണെങ്കില് അടുപ്പിച്ച് പെയ്തിര്ന്നു ഇപ്പൊ കൊർസം മു ഒരു നാലീസം പെയ്താ പിന്നെ ഒരു നാലഞജീസം വെയ്ലാ ങ്ങനെയാണ് പ്പത്തെ കാലാവസ്ഥ. ആഹ് അങ്ങനെയാണെങ്കിലും സമാധാനാണേ അല്ലെങ്കില് കളയോ അതോതൊക്കെ ഉണ്ടാവു അട് പ്പിച്ച് മഴ യ്യുമ്പോ
ആഹ് അഹ് നേരെ പിള്ളേര് സ്കൂള് പോണോ വല്യ മഴയില്ലാത്തോണ്ട് സുഖോ നാളെ രാവിലെ എണ്ണേക്കുമ്പഴാ മയ് ഉ
ആഹ് ആഹ് സ്കൂൾ ടൈമിലാകും ചെലപ്പോ മയ
ആ അതെ അത് കഴ അതുവരെ കാണത്തില്ല പോ അങ്ങോട്ട് എറങ്ങുമ്പോ തൊട -
ഉം സ്കൂൾ വിടുന്ന ടൈമില് ആ സമയമൊക്കെ പെയ്യുമ്പോളാ ബുദ്ധിമുട്ട്
തെ തെ തെപ്പനി അടുത്ത മാസം മഴയാകും സാരിയായിട്ട് മഴ പേര്ള്ള നാള്
ആഹ് കാര്യറ്റ് പ്രശമായ കിട്ടീട്ടൊന്നുംല്ല പെയ്യുമ്പോ അങ്ങന്റെ പെയ്യയ്കാരം ആഹ് വെള്ളക്കെ ആഹ വെള്ളമക്കെ നിറഞ്ഞുക്ണ് പ്പതെന്നെ ഞങ്ങളതൊരു പാടന്മാരി ഒരു ഏരിയാണ് അതുകൊണ്ട്
ആഹ് വെള
ബുദ്ധിമുട്ടില്ല ആഹ്
ഞങ്ങട ഇവിടെ അങ്ങനെ വലിയ കുഴപ്പല്ല
ആഹ്
ഇടെ അടുത്തങ്ങോട്ട് ഹയ് ഞങ്ങക്ക് കൊഴപ്പല്ല ഞങ്ങോട്ട് നീങ്ങിയ അടുത്തൊക്കെ ഇപ്പോഴും വെള്ളം അങ്ങോട്ട ആയില്ല ഇന്ന് രാവിലെ കണ്ടപ്പളോരു വെള്ളല്ലാത്താര ണം
പിന്നെ എന്നാലും അത്യാവശ്യം മഴൊക്കെ പെയ്തിക്ണ് വള്ളം കിട്ടാല മഴയൊക്കെ പെയ്തിക്കുന്നല്ലോ എന്നിട്ടും ആയിട്ടില്ലല്ലേ കുന്നിന്റെ വേലയാണോ അതുകൊണ്ടാവും ചെിലപ്പോം ആഹ് എല്ലാത്തും ഉണ്ട് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ